ഹലോ ആഹ് എന്തൊക്കെ ആ കേക്കണുണ്ട്
സുഖ ആണ് എന്തൊക്കെയാ നിങ്ങളെ പാട് സുഖല്ലെ
ഞാ ആഹ് കുടിച്ച് ച്ചു
ഉം എന്തരടി ആൻ ചായ കുടിച് ന്താ ചായയ്ക്ക് സ്പെഷ്യൽ
ചായയ്ക്ക് പഴംപൊരി
അയ്യേ പഴം പൊരിച്ച ആ എണ്ണണ്ടെങ്കി എനിക്കും പഴം പൊരിയ്ക്കണം
ആ
ട്ടൻചായിം പഴംപൊരിം ഇപ്പൊ തണുപ്പൊക്കെല്ലേ മഴക്കെല്ലേ അവിടെ മഴണ്ടോ
നിന്നിട്ടുണ്ട്
ആ ആ ആ ഞങ്ങക്ക് ഉച്ചക്ക് ശേഷം ഉണ്ടായിട്ടില്ല മഴ രാവിലെ ആയിരുന്നു മഴ ഉണ്ടായിരുന്നത്
ആ കൊർച്ചേരം പെയ്തു അയ്ന് ശേഷം പിന്നെ ഒന്നുല്ല
ആ രാത്രിക്കത്തെ ഫുഡൊക്കെ ആയോ
ഫുഡ് ന്നെ രാത്രിയാക്കി
ആഹ ഉച്ചക്കത്തെ ഉണ്ടാവൂല്ലേ
ഹാ ഉണ്ട്
അതെ ളം പിന്നെ എന്താ എന്താ കറി വെച്ചന്ന് ഉച്ചക്ക് ഏ
മീൻ കറി
ആഹ എന്താ മീ
അയില
ഏ പിന്നെ പെരുന്നാളൊെക്കെ എങ്ങനെ ഇണ്ടായിരുന്നു
പെരുന്നാളൊക്കെ അൽ ഹംദുലില്ല റാഹത്തിയിരുന്നു
ഉം ടൂറൊക്കെ പോയോ
ടൂറ് പോയി മൂന്നാറ് വയനാടൊക്കെ പോയി
ക്കെ വെക്കേഷൻല് എന്താ എയ്തീന്ന്
വെക്കേഷനൊക്കെ ആഹ അടിപൊളിയാക്കി
ഉം ചൂടൊക്കെ ആരുന്നല്ലേല്ലേ അപ്പൊ പിന്നെ
ഭയങ്കര ചൂ
അ പെയ്ത് ആ മഴ പെയ്താലും ചൂടന്നെ ഇല്ല സയത്ത് മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചൂടാണ്
ഉം അതൊക്ക
പിന്നെന്തൊക്കെ, ഇങ്ങനെ പോണു. സ്കൂളൊക്കെ തുറന്നു കുട്ടികൾ സ്ക്കൂൾക്കോയി. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ, ഉം... കുട്ടികൾ പോയാ ആളൊന്ന് ഇല്ല ഒച്ച ഉം അ.. ആ.. അതെന്നെ അവരുപോയേതിനാ
ഉം ആ അങ്ങ് ഉം അങ്ങനെ എങ്ങനെങ്കിലും ഉസ്കൂള് തൊറന്നാ മതീയെന്ന് വിചാരിക്കും. തുറന്നാലോ ഒച്ചപ്പാട് ഇല്ലായിട്ട് ഒന്ന്
എത്ര കുട്ടികളാ ഏ അവര് രണ്ടാളും പഠിക്ക്യാ ഉം ഉം എത്രേലാ അവരൊക്കെ പഠിക്ക്ണ്
മൂന്നാംക്ലാസ്സിൽ
അ
വീട്ടിൽ വേറെന്തൊക്കെയാ
വേറെന്താങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല നായ്ക്കളെ ശല്യക്കെണ്ടോ അവിടെ?
ആ ഉണ്ടുണ്ട് ഇവിടെ ഇപ്പളും ചെറിയ നായ്ക്കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കുന്നേ ഹും അ എത്ര പോ അല്ലല്ല എത്രപോ പോയെന്ന് എന്താ പറയേണ്ട് ആട്ടിപ്പായിച്ചിട്ടും പോണില്ല. ഇവിടെത്തന്നെയുണ്ട്.
അ ആ അവളങ്ങ് കൊടുന്നിട്ടതാവുലെ ആരേലൊക്കെ?
അതോ
ആ അങ്ങനെയൊക്കെ ഉം പിന്നെവെള്ളംകേറി ആ പൊയേക്കെ പൊയേം തോടൊക്കെള്ള സ്ഥലാ പാടത്തൊക്കെ അതേല്ലേ ആ അങ്ങനത്തെ സ്ഥലങ്ങളാവുല്ലേ ടൗണിലാണ് ആ ഇബടെ പൊയേണ്ട്. തോടുണ്ട് അ ക്കെണ്ട് വെള്ളംകേറുന്നൊക്കെ സ്ഥലണ്
അ ആ ടൗണ് കൊറച്ചിങ്ങോട്ട് ഉള്ളോട്ടാ ടൗണ്
ആ ഉള്ളിന്നിങ്ങട്ട് കാണ ആ പിന്നെ സ്‌കൂളും മദ്രസ്സും ഒക്കെ അവർക്ക് എടുത്ത? രണ്ട് രൂപ ആ ഇപ്പ വണ്ടി കുട്ടിയള്
മദ്രസയില് നടന്ന്പോകും. ഓ സ്കൂള് വണ്ടിക്ക്
പിന്നെ പെര്ന്നാക്ക് ഡ്രസ്സൊക്കെ ട്ത്തില്ലേ?
പിന്നെ
എന്തെങ്ങനെ പോണു
ഫുഡക്കായോ
ഫുഡൊകായി ഉച്ചക്കത്തെ ഫുഡ് ണ്ട് രാത്രികക്ക് ഉ ഇനി ഫുഡൊന്നും ഇനി വെക്കൂല്ല ഇല്ലാത്ത ദിവസങ്ങളിലെ വെകൊള്ളൂ
ആഹ് ഇവിടെ അങ്ങനത്തന്നെ എന്തെങ്കിലും സ്പെഷല് ആയിട്ട് കയിക്കണംന്ന് തോന്നുമ്പോ ഇണ്ടാക്കും എല്ലേ ഒന്നും ഉണ്ടാക്കൂല്ലേ
അങ്ങനെ ഉണ്ടാ
ആ നത ഉം ഉപയോഗികാണ്ടയിമെ കയാ
ഇന്റെതായ ഒരു ഒമ്പത് മണിക്കാവും
ഉം അവിടെം അങ്ങനെ തന്നെ
ആ
പിന്നെ
ആ എന്താ ഇങ്ങനെ പോണ് പിന്നെ എന്തൊക്കെയാ എന്താ ചെയണ്
ആപ്പോ ഇല്ല അ പഠിചോണ്ടിക്ക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നു
ആ
പഠിച്ചിട്ട് വേണം ജോബിന് കേറാൻ
കേറാനല്ലേ ആ
ആ
പിന്നെ എന്താ എന്തങ്ങനെ പോണു കുഴപ്പൊന്നും ഇല്ല കോഴികള് അങ്ങനെ ആട്എന്തേലൊക്കെ ഇണ്ടോ വീട്ടില്
ഞൻ ഇവിടെ ആടൊന്നില്ല ഞാൻ കൃഷി ഒക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് ആ ആ അങ്ങനെ സോ വീട്ടില് ആ വീട്ടില് ഇങ്ങെനെ ആവശ്യ പച്ചക്കറി ഒക്കെ
ആ അങ്ങനല്ലേ ആ ചെടികളും അങ്ങനെക്കെ
ചെടികള്
ആ ഇബടിണ്ട് ചെടിം കൃഷിം അങ്ങനെള്ളതൊക്കെ ഞാനൊക്കെണ്ടാക്കും എല്ലോണ്ടാക്കും കൊറേച്ചെ കൊറേച്ചെണ്ടാക്കും നമ്മക്കാവശ്യള്ളൊക്കെ.
നമക്കാശ്യള്ളെ നമ്മളന്നെ ണ്ടാക്ക്ണല്ലേ നല്ലേ ഇപ്പത്തെ ഒന്നും വിശ്വസിച്ച് കഴിച്ചുടാലോ
താണ് ഇപ്പല്ലാം മര്ന്നൊക്കടി
മര് ഉം നല്ല മര്ന്നട് ച്ച്ട്ടെ അങ്ങനിങ്ങനെ ആക്കീട്ടൊക്കല്ലേ വെര്ന്നേ.
ആ അതാണ് അഅ് കാരണം തന്നെ അട്ത്തട്ത്ത് വീടുകളൊ ക്കണ്ടോ തൊട്ടട്ത്ത് വിടൊക്ക
ആ ഇവടെ അ ഞാൻ ഞമ്മളിവിടപ്പം തറവാട്ടിന്റെ ബാക്ക്ലാ വീട് കുടുംബക്കാരട്ത്തന്നെ
പേ
തോര അല്ല ഒന്നും പേടില്ല ഞാനും ഞാനും മോളും ഒറ്റക്കാ ബാക്കിള്ളേരൊക്കെ അം പോയി ന്നാലും പേടില്ല ന്നാലും വീട്ള്ളോണ്ട്
അതന വല്ലോ
ഹസ്ബന്റ്പ്പൊ കൊർച്ചേനിട്ട് വരും ആ നാട്ട് തന്നെണ്ട്
ആ ഒരു മോളും ഒരു മോനുഅ
രണ്ട് മോള്
ഉം ഇൻക് ഒരു മോളും രണ്ട് മോനും
ആ
പഠിക്കാണ് മോള് ഏഴില് ഒരാള് പത്തില് ഒരാള് ബി ഫാർമിന് പഠിക്കാ
അ ആ ഉം
ഉം അങ്ങനൊക്കെ ഇല്ല ഇല്ല ഇല്ല ഇല്ല വർ ക്കെയ്യണൊന്നുല്ല വീട്ടില് ഓരോ ജോലികള്
ആഹ്
പിന്നെ
ഇവിടെ ഒരു ഒമ്പ മണി ഒമ്പതര ഹസ്ബൻഡ് വന്ന കഴിക്കും
എന്റെ എന്താ ജോലി
ഫർണീച്ചർഷോപ്പ് ഫർണിച്ചർ ഷോപ്പ്
ആഹ ആഹ ഫർണിച്ചർ ആ
ആഹ
അവിടെക്കെ തന്നെയകട
ആഹ അടുത്തന്നെ
ഉഹ
ഉം ഉം
ഇന്ന് എന്താ സ്പെഷ്യലൊക്കെ ബിരിയാണി, മന്തി ഒക്കെ ഉണ്ടാക്കും
ആ. ഒക്കെ ഉണ്ടാക്കും വല്യ താല്പര്യ ഇല്ല മന്തിയോട് എന്നാലും മക്കൾക്ക് വണ്ടി ഉണ്ടാക്കി കൊടുക്കും
മക്കക്ക് കുട്ടിയക്കെല്ല ഇപ്പൊ അങ്ങനത്തെ അതിനൊക്ക ആവശ്യല്ലേ
ആഹ ആഹ
ഉം
ഉ നല്ല ഉണ്ടാക്കുമോ
ആഹ ഞങ്ങള് ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും ചിക്കൻ ബരിണി, ഫ്രൈഡറൈസ് തരാൻ ഉള്ളത് എല്ലാം ഉണ്ടാക്കി വക്കും ഇപ്പൊ യൂട്യൂബ് ഉണ്ടല്ലോ അപ്പൊ അവര് നോക്കി അങ്ങനെ അത് തന്നെ ഇണ്ടാക്കാം ഇപ്പൊ അധികം കൊറാണ് സമയത്തല്ല അതിങ്ങട്ട അധികം വന്നത്
ആഹ് അത് കൊറോ അന്നര കൊറയാ കറി ആണ് ഇഷ്ട്ടം
ഉ അതെ അതെ കുറേ ആൾക്കാര അങ്ങനെ രക്ഷപ്പെട്ടിു അത് വന്ന കൊണ്ട് കൊറോണ വന്നൊണ്ട് ആ
ആ
അങ്ങനെയൊക്കെ ചെയ്തിട്ടെ ഞങ്ങടെ ഇവിടെ വെള്ളമൊക്കെ കയറും ഉ വെള്ളമൊക്കെ കറുന്ന ഞങ്ങലെ വീട്ടിക്ക്‌ വരൂലട്ടാഅത് അവ്ട അടുത്തുള്ള വീടാൾക്കൊ ഒക്കെ വെള്ളം നല്ലോം കയറും.
ഇവടെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല
ഇല്ലാലെ
ഇല്ല്യ ഇല്യ
ഉം കാണാൻ പ പറ്റുന്ന സ്ഥലങ്ങള ഇണ്ടാവടെ
ആ ഇണ്ട് ഹ്ഹ്ഹ്
ആഹ് അതിനുള്ള സ്ഥലങ്ങള് ഉണ്ടാവുല്ലേ ആഹ്
യഹ്ഹ്
പോകോ അങ്ങനെ കാണാ
മോൾക്ക് ഉം പോന്ന ടൈമിലെ വിടുള്ളു പിന്നെല്യേ ഇതെല്ലാ ഇള്ള സ്ഥലാ പോലീസു പട്ടാളം ആയിരിക്കും എപ്പഴും വലിയ കമ്പനിയാ, ഞാൻ സന്ദർ അനുമദിള്ള ദിവസം വിടും
അപ്പ അപ്പ മാത്രേ പ
ഉം
പിന്നെന്താ പഠിക്കൊക്കെ ചെയ്യോ കുട്ടിയോളും മ
ഓ ആ പഠിക്കാൻ കണക്കന്നെ
ഉം നമ്മള് ഇരിക്കണ്ടിവരു ഓലെ കൂടെഇന്നാതെന്നെ പഠിക്കുള്ളു ലേ
ഒപ്പരം തന്നെ ഇരുന്ന് എങ്ങെനെയെന്നെ ആ ഈ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മള് പഠിക്കുമ്പോ അവരും പഠിക്കും.
ആ
പിന്നെ
അല്ലാതെ പ്പം മക്കക്ക് പഠി ഇപ്പോൽക്കധികം ഇല്ല അധികം ഫോണ ആവശ്യൊള്ളു
ഉം അതന്നെ എല്ലാർക്കും ഫോണ്
ആഹ ഇപ്പ ഈ ഫോണ് വന്ന ആ അഡിക്റ്റാണ് ഈ മക്കളക്കെ ഫോണിന്റെ അടുത്തയിക്കും ഉം
പിന്നെ
വേറെന്നുല്ല എന്നായിക്കോട്ടെട്ടോ എന്നാ ശരി ഇനി പിന്നെ വിളിക്കണ്ട്.